ഓം ഉം എന്താണ് അടുത്ത പണിയെടുക്കാൻവേണ്ടി നോക്കല
ആ മോന് പോയിട്ടേ ഇപ്പൊ പോവണ്ടത്ര ഒമ്പത് മണിന്റെബസ്സില് അവനിപ്പോ പ ത്താം ക്ലാസ്സയോണ്ട് ക്ലാസ്ടെസ്റ്റ് ഉണ്ട്ഇപ്പോ ഒമ്പതരക്ക് പരീക്ഷ
അപ്പൊ ഇന്ന് വൈന്നേരം വര തന്നെ ഉണ്ടാവും ശനിയാഴ്ച്ചയും
ശനിയാഴ്ച്ചപ്പോ വെള്ളിയാഴ്ച്ച ഇല്ലാത്തത് കൊണ്ട് വൈന്നേരം എപ്പഴും സാധാ സ്കൂൾപോലെ തന്നെണ്ട് ക്ലാസ്സുണ്ട്
ആഹ് അതേലെ
ഉം അങ്ങനെ എക്സാംണ്ട് അങ്ങനെ ഇല്ലാങ് പോന് ഒമ്പതരമണി ആ എന്നടുത്ത് പോകുമ്പോ ഇപ്പോ ഒമ്പതണിന്റെ ബസ്സിൽ പോണം
ക്ലാസ് ടെസ്റ്റ് ആയിട്ട് വെക്കുന്നതാ
ആഹ് ഇപ്പോ ഫസ്റ്റ് ജൂൺ തുടന്ന് പാട് ഫസ്റ്റ് ചാപ്റ്ററിന്റെ ഇത് കഴിഞ്ഞിട്ടുണ്ടാവുല്ലോ അപ്പൊ ആ അത് അതേ എക്സാംവെക്കുന്നു ടെൻതല്ലേ ഇപ്പോ പത്താം ക്ലാസ് ആയതോണ്ട്
അഹ് ആഹ് ആഹ്
അങ്ങനെ ഇപ്പോ പോയിട്ടാപ് കുളിക്കുന്നുണ്ട് ബാത്റൂമിൽ പിന്നെ അത് കയിഞ്ഞ് ഓ അവര് പൊ പൊറത്തുപോയിട്ടാണോ പരരിന്റെ പണിയൊത് കലുമല്ലാം അവര് പോവാ സമ ആഹ് അവര് പോവാ ത്ത് അതില് ഇത് ശരിയാകുന്നില്ല പോയിട്ട് അമ്മ പിന്നെ ഞമ്മളോ ഞമ്മ വേണ്ട് പല എടുക്കാൻ പറ്റുന്നല്ല
അതെ അതെ
ആണ് പിൻ
ഉം
വേറെ
വേറെ എന്തായി ഇപ്പോ ഉച്ചക്ക് എന്താ ചോറും പരിപ്പ് കറിയും
വേറിയാ എന്തങ്ങ് നോക്കണം പരിപ്പ് ഇന്നലെ വെച്ചതോണ്ട് ഇന്ന് വെക്കല വേറെന്തങ്കിലും വെക്കണം മ് മ്
ത്രല്ലേ വേണ്ടി വരുല്ലൂ
ആഹ് ഞാ വൗ പരിപ്പ് കറി വെച്ചാല് രാത്രിക്ക് ദോശ അങ്ങനത്തെങ്ങ ചുടണം പിന്നെപത്തൽനൊന്ന് പ പ്പാറി പാണ്ടന്നില്ലാല്ലെ
അതെ പത്തൽന് ശരിയാവൂല പക്ഷെ നമ്മളെപ്പോലെ തന്നെയാണല്ലേ നിങ്ങൾ ഏകദേശം
അതെ അതെ ദോശകല്ല് പര് പരിപ്പിൻ്റെ തങ്കു കൊടുത്തുന്നമ്പാങ്ങണ്ട് പത്തൽന് വേറെ ചാറ് കറി വേണ്ടേ
ഞമ്മുള് ചില ആൾക്കള്ടെ ഇപ്പൊ അപ്പോ പിന്നെ നമ്മള് അയൽവാസികള് അപ്പ്റത്തുള്ള ഞങ്ങെളെ അയൽവാസി അവർക്കെന്നും ഇങ്ങനത്തെ പ്രശ്നങ്ങള്ല്യ ഞങ്ങള് എങ്ങനെയാ അവരില് ഇങ്ങനെ പത്തൽനും ചെറുപയറിനും വെച്ചിട്ടെല്ലാം കഴിക്കുന്ന് അഹ് എങ്ങനെയാ
ങ്ങനെ എന്തോ ഞമ്മക്ക് അങ്ങനെ നല്ല കറിം അന്നെ വാണോ, അങ്ങനെയല്ല ഒരു ചാറ് പത്ത് തല്ലാ അയിന് കോമ്പിനേഷൻ ആയ കറി തന്നെ വേണോയി ത് ദോസ് ത്ത് ദ് വേണം ആഹ് ആഹ് ആഹ് ആഹ് മുളക് ഇട്ട് വെച്ച അങ്ങനത്തെല്ലാം നല്ലത് ഇത് പിന്നെ ന്തോ പരിപ്പ് കറി വെച്ചാല് ദോശ അങ്ങനാക്കും തിന്നാൻ കയ്യും പിന്നെ എന്താവേറെ ആഹ് കറിക്ക് യോജിച്ചത് വേ തിന്നാൻ കഴില്ലാ കയിലാ
അതെന്നേ മക്കള് എങ്ങനെയിണ്ട്? ഇത് നമ്മു അങ്ങനത്തെ പ്രശ്നങ്ങളെന്നും ഇല്ല ഇവിടെയെല്ലാം ഭയങ്കരം പ്രശ്നങ്ങളാ നല്ല നല്ല ചിക്കൻ കറിയോ മീൻ കറിയോ അങ്ങനെ എന്തെങ്കിലും വേണം ആഹ് അങ്ങൻത്തെല്ലൊരു ചിന്താത്ക്കാരാന് ഇവിടിള്ളത്.
ഞമ്മോയങ്ങന്നെ അങ്ങെന്നെ മക്കളായാലും പിന്നെ ഒരാളിങ്ങെനെ എഴുതി വെച്ചാലു ഉച്ചക്കത്താതെ അതന്ന് കറി കൂട്ടോവല്ലേ. രാത്രിക്കൊല്ലോ.
ജൈവാനമ്മുക്കൊന്നും അങ്ങനെ പറ്റുന്നില്ല. ഞാനതാ മൂന്ന് സമയെ ത്തും മൂന്ന് കെറിയിങ്ങനെ ചിന്തിക്കണെന്നെ. എന്ന ചിന്തിച്ചിട്ട് ഇണ്ടാക്കേണ്ടതെങ്ങനാ.
അഹെന്നേ, ഉച്ചക്ക് ഒരുനെല്ല നേരം ഇണ്ട് കറി വെച്ചാ ച്ചാലില്ലേ പിന്നെ ചിന്തിക്കേണ്ട പ്രശ്നം ഇല്ല. ചാറാ ക മൊളോ അങ്ങനത്തെന്നും വെച്ചാല്
അതെന്നെ പറഞ്ഞത്.
ഉച്ചക്ക് ഇങ്ങനെ ചോർനുണ്ട് കറിയുപ്പ് ഉപ്പ് ഉപ്പ്ന്ന് എന്ത് എന്തോ പറയുന്നില്ലേ ഒപ്പുകഞ്ഞിയോ അങ്ങനെ, ഏഹ് പരിപ്പ് കറിപോലെ വെക്കുന്ന അങ്ങന്ത്തേ പച്ചപ്പയറ് അങ്ങനത്തെല്ലാം വെച്ചാല് രാത്രിക്ക് കസ്തം.
അതന്നേ, ഉച്ചക്ക് പിന്നെ എൻ ന്തെങ്കിലും ഒപ്പിച്ചാലും നമ്മുക്കങ്ങ് കേറും. പക്ഷെ രാത്രി അങ്ങനെ പറ്റുന്നില്ലല്ലോ. ആഹ് അതാണ് പ്രശ്നം. ഇൻക്ക് ചെലെപ്പ എന്തെങ്കിലും മറ്റേ കപ്പക്ക് കപ്പക്കാന്നെല്ലേ പറ
ആഹ് കപ്പ. ആഹ് കൊള്ളീന്ന് പറയുന്നു കപ്പാന്നും പറയ്ന്ന്.
ആഹ്, അതല്ലാ മറ്റേ പപ്പായ ഇല്ലേ പപ്പായ.
പപ്പായ ആ എന്ത് കർമൂസ. അങ്ങനെ എന്തോ പറയുന്നല്ലോ ഒരാള് ഞമ്മ പപ്പായന്നേ പറയല്, ആഹ് അതെല്ലൊ ഉച്ചക്കക്ക് നല്ലതല്ലേ, ആഹ്.
അത് നല്ലേ ഉച്ചക്ക് ഒപ്പിക്കാൻ പറ്റും. പക്ഷെ രാത്രിക്കാന്ന് ഭയങ്കര പ്രശ്നം.
പ്രസ്നം അതന്നേ. മക്കക്കേഎന്തോ ഉപ്പേരിയാ എന്തുണ്ടാലും. ഉച്ചക്കെക്ക് ചോറ് എന്തുപോവും.
ആഹ് രാതിയാണ് നീ പറയുന്നെതെ .
ഉം നാളെ ഞായറാഴ്ച്ചയോണ്ട് എല്ലാരും വീട്ടില്ണ്ടാവൂല്ലേ?
ആഹ് നാളെ ഞായറാഴ്ച്ച ലീവ്. മോൾക്കും ലീവ്. എല്ലാറും വീട്ടില്ണ്ടാവും പിന്നെ എന്റെ ഒരനിയത്തീന്റെ ഭർത്താവിന്റെ ഉമ്മാ ഉംറക്ക് പോവുന്നേ അതൊണ്ട് അങ്ങോട്ട് പോണോന്ന് ഇണ്ട്.
നാളെയാ?
ഉം നാളെല്ലാ ഹ് മറ്റെന്നാള് പോവുന്നത്. അപ്പോ നാളെ പിള്ളേരൊല്ലോം ഉണ്ടല്ലോ. അപ്പൊ പോണോന്ന് അങ്ങോട്ടുണ്ട്.
ആര് മക്കള് വെരുവോ?
ആഹ് മോൾ വെര്ല. മോള് പറയുന്നേ ഞാറാഴ്ച ഒരു ദിവ്സം ലീവ് കിട്ടുന്നത് ഞാൻ വീട്ടില് നിന്നോളു. ക്ക് ന്ന് ആൻഡ് വെർണില്ല.
എന്ന ഇപ്പുള്ളവരെഴും വെരുന്നില്ല. അല്ലാ ഞാൻ ചോയ്ച്ചേ. ആഹ് വെരൂല. ന്നതന്നെ
ഉം അങ്ങനെ
ഉം. കൊറെച്ച് വെയിയില് പോലെ കണ്ടിട്ട് തുണിയിട്ടാലോന്ന് വിചാരിക്കുന്നു. ഇടാനും പേടിയാവുന്നു. ഇട്ടു കഴിഞ്ഞാ അപ്പം മഴ വെരും.
അത് കൊറച്ച് സമയം മാത്രേ കാണൂ. പിന്നെ അതില മഴ വെരുന്നല്ലോ. ഇന്നലെ അങ്ങനെ.
ആഹ് ഇന്നലെയങ്ങ തന്നെ ഉണ്ടായ്. ഞാൻ എങ്ങനെല്ലോട്ട്.
ആഹ് മഴ വന്നു. പിന്നെ അത് അയിനോടൊന്ന് പണിയായി.
പയ് പണിയായി. വേറൊരു പണിയു ഒരുങ്ങൂല. ഉം അടുപ്പാന്നങ്ങനെ ആമ്പോ. മ്മ്
വൈൽ വരണം എന്നാല് ആറിടാൻ പറ്റല്ലങ്കിൽ ഇതെന്നെ പണി വരിണ്ട് ഒരിക്കെ ഇടുക്കലും ഒരിക്ക് പുറത്തിടലും
ആഹ് അതന്നെ കേക്ക് ഇണ്ടാക്കലില്ലേ ഇപ്പ ഇണ്ടാവലില്ലേ?
ആഹ് ഇണ്ട് ഇണ്ട് ഇന്നില്ല ഇന്നലെ ഇണ്ടായിന് ഉം ഇന്ന് പിന്നെ ഞാന്
രണ്ടണ്ട് മൂന്നണ്ണ എല്ലാം കിട്ടിയത് എ എടുക്കാൻ പറ്റും
ആഹ്ആഹ് ആഹ്അത് മുമ്പേ ഓർഡർ തരുന്നല്ലേ അതുകൊണ്ട് അപ്പളക്കെ ഇപ്പം തന്നാല് ഞമ്മക്ക് ഇന്ന് ചെയ്യാൻ കൊറെ ഇണ്ടങ്കി ഞാൻ ഓർഡർ എടുക്കലില്ല ഇന്നൊക്കെ ഇപ്പൊ കൊടുക്കാൻ കൊറെ ഇണ്ട്ല്ലേ ഇന്ന് ഇപ്പൊ ഓർഡർ തന്നാല് ഇന്നൊക്ക ക്കെന്നെ വേണന്ന് അങ്ങനെ എടുക്കലില്ല അപ്പൊ ഞമ്മക്ക് ഇത് ഇന്റെ പണി ഇണ്ടാവുന്നല്ലേ
ആഹ് അതെ അതെ പൈസ എല്ലാം കൃത്യായിട്ട് കിട്ടോ കളിപ്പിക്കൂ പൈസക്ക്
ഇതുവരെ നേര ശരിക്ക് തരും
ആഹ്ഓവൻ ഇണ്ടോ?
ഇല്ല ഞാൻ ഓവനില് ഓവൻ ഷോപ്പിൽ പോയാൽ ഓവൻ ഓവൻലാക്കും എവിടോ പനിലല്ല ഞാന് ചട്ടിൽ ഇറക്കിട്ട് വെക്കല് അത് നല്ല ഓവനാട്ടി ഓവനിലൊര് ആഹ്ഗ്യാസില് ചട്ടീന്റെ ഉള്ളില് മോൾഡ് വെച്ചിട്ട് മറ്റ് അങ്ങനെ ചെയ്യും അത് നല്ല പെറ്റാണ് നല്ല ഓവനാട്ടി ഞങ്ങക്ക് അതിലന്നെ ഫസ്റ്റ് ചെയ്തിട്ട് അറിയൂ പിന്നെ ഇപ്പൊ കടൽ പോകുമ്പോക്ക് ഓവൻൽ ഇണ്ടാക്കുന്നു
ഒരു കിലോ വന്നി ആയിരിക്കല്ലോ അധികാക്ക്
ഏഹ് ടു ടയർല് വരുമ്പോക്ക രണ്ടും മൂന്ന പ്രാവശ്യം എല്ലാം ആക്കണ്ടേ വലുതെല്ലാം ഇങ്ങനെ ടു ടയർ ആയിട്ടുണ്ടത് അതില് ഒരു കില ര രണ്ട് മു രണ്ട് കിലോ മൂന്ന് കിലോല്ലാം വേണ്ടിവരുന്ന ഒരാൾ പറയുന്നല്ലോ ഇത്ര കെജി അപ്പ അതിനൻസരിച്ചിട്ട് ആഹ് പിന്നെ ഒരു കിലോ രണ്ട കിലോല്ലോ ഒറ്റ രണ്ട് തട്ടല്ലാ തന്നെ ഫ്ലാറ്റായിറ്റ് ആഹ് അതുപോലെ സ്ക്വയറില റൗണ്ടില അങ്ങനത്തതും ഇണ്ടാക്കും
ഇമ്മ
കെ ജി പറയൂ ഇത്ര വേണന്ന് ഒന്നര കിലോ വേണം ഒന്നര കിലോ അങ്ങനെ പറൂ
അന്നേറം എപ്പഴെങ്കിലും ഇങ്ങനെക്കിയിട്ട് എന്തെങ്കും പറ്റി പോയിട്ടുണ്ടാ പൊട്ട് ഇങ്ങനെ പൊട്ടി പോവോ എല്ലാം നമ്മള് ഈ യൂറ്റോ യട്യൂബിലെല്ലാം കാണുമലങ്ങനെ എന്ത കാണലുണ്ട് അതായത് ഉം
അത് നല്ലോണം ഷുഗർ സിറപ്പ് എന്തോ അങ്ങനെ കൊറേ ഇതാക്കിയാലല്ല പൊട്ടുന്ന അങ്ങനെല്ല സോഫ്റ്റ് ആണല്ലേ അപ്പൊ മോള് മോളും തായം വെക്കുമ്പോ ഇപ്പത് ഇതാന്നല്ലേ?
പൂട്ടിപ്പോന്നതന്നെ ഉം കൊറേ വർഷായോ കേ ക്കിന്നെത് ചെയ്യുന്ന ബിസിനസ്
ആഹ്കൊറോണ ന്റെ സമയത്ത്ടങ്ങിയത്
ഉം അതീഗ അൾതാര സമയത്ത് ബസിന സുടി നിങ്ങള അടുത്തന്നപ്പ വേറെ ആൾക്കാര് ചെയ്യുന്നില്ലേ ഇത്
ഇല്ല ഇല്ല കൊറച്ച് ദൂരണ്ട് അടുത്തായിട്ടില്ല
ആഹ്
ഉം പിന്നെ ഒരു ബേക്കറിന്ന് വാങ്ങും പിന്നെ അധികം ഞാൻ ഇന്റെ കസി കസ്റ്റമർ ഞാൻ ഉടന്നെ വാങ്ങത് വാങ്ങീട്ട് പരിചയംണ്ടാവളെല്ലാം വാങ്ങണം പിന്നെ മ്മ ഒരാൾക്ക് ബേക്കറിൽത്തെ ഇഷ്ടപ്പെടുന്നില്ലാലോ
അതെ ബേക്കറിയിൽ ഇഷ്ടവുന്നില്ല ടേസ്റ്റ് കിട്ടുന്നില്ല ബേക്കറിൽ നമ്മൾ ഉണ്ടാക്കുന്ന പോലേ അല്ല അവര്ത് എന്താ നമ്മ ഒരു ക്രീമല്ലാം നമ്മള് കയ്യില്ങ്ങനെ പറ്റിക്കയിഞ്ഞാൽ എന്തോര്
ആഹ് അത് പാ പോന്നേല്ല അയ്ന്റെ ഇത്
അതൊന്നാണ് മ്മ സംഭവം അങ്ങനെ
അമ്മതോ അത് അവരൻന്തോ ഇത് ഇടുന്നു തോന്നു കൈക്ക് പറ്റുന്നവ എന്ത്‌ന്ന് അറിയില്ല
നമ്മളാക്കിട്ട് തിന്നുന്നത് അങ്ങനെ നമ്മക്ക് പ്രശനം വരുന്നില്ല എല്ല അവരെന്തോ ചേർ
ചേർക്കുന്നു ആഹ് അതന്നെ അതൊണ്ട് പിന്നെ അധികം ഹോം മെയ്ഡില് പൊരൽ വീട്ടിലാക്കുന്നുന്നത് കൊണ്ടില്ല അദികാള് അങ്ങനെ വാങ്ങുന്ന വീട്ടില് ചെയ്യുമ്പോ ഞമ്മ അങ്ങനെ വീടൽ എന്തെല്ലോ ചേർക്കുന്നല്ലേ വീടില വീട്ടിലാകുമ്പോ അങ്ങനെ എ ചേർ
ചേർക്കൂല അതെ അത് തിന്ന വേറെ തന്നെ ഒരു രസല്ലേ ഇതൊരു എന്തോരു നമുക്ക് ഇഷ്ടപ്പെടുന്നില്ലപ്പ ഞാൻ പിള്ളേർ ക്ക്‌ ഞനുണ്ടേ പൊറത്തായി കൊടുക്കുന്നില്ലെങ്കും ഇവിടെ മക്കൾക് കൊടുക്കും
ആഹ് അതന്ന
നിങ്ങ്ങള് ക്രീം എങ്ങനെ വല്യ ബോട്ടിൽ വാങ്ങ
ആഹ് ബോട്ടിലി ആഹ് ഒരു കെജിന്റെ ബോട്ടിലി കിട്ടുന്നു
ജിന്റെ വാങ്ങിയ എത്ര കേക്ക് ണ്ടാക്കല്
അതില് മൂന്നല്ലോ ആഹ് പറ്റില്ല ഇരുതപ്യാണ് മൂന്നെല്ലു ഉണ്ടാക്കും മൂന്ന് കെ ജീന്റെ അത്ര വരും
ഏഹ് പോ ഞാന് അങ്ങൻതന്നെ ഫിയോണേന്റെ ക്രീം വാങ്ങിക്കു ഒരു കിലോൻ
ആഹ് ഫിയോണന്നാ ഞാൻ ആഹ് ഒരു ബോട്ടില് വല്യ
അതന്നെ ഒരു കിലോന്റത് വാങ്ങിയാല് നമ്മൾ ഇവിടെ വീട്ടിലാക്കുമ്പോ നാലെണ്ണം അഞ്ചെണ്ണംല്ല അങ്ങനെചാ കൊറെേ ക്രീമ ഒന്നും ആക്കണ്ടാലോ വിക്കാനാഉമ്പ അങ്ങനെ ഒന്നാവൂല എന്തായാലും ഉം അതെ അതെ ആഹ് കൊടുക്കുമ്പോ നല്ലതാക്കണം ഉം അതെ
അതൊണ്ട് അത്ര മൂന്ന് കിലോന്റെ അത്രയേ പിടിക്കുള്ളൂ ഒരേക്ക് രണ്ടര കിലോ ആണല്ലോ കുറച്ച് ക്രീമോ അ തിതല്ലോ ജാസ്തി പോയാങ്ങനെല്ലാം ച്ചാല് ഞമ്മളെ വീട്ടിലൊക്കെ അങ്ങനെ കൊറേ ഓവർ
ഓവർ ക്രീം വേണ്ടല്ലോ കുട്ടിയേക് പൂ കൊടുക്കാൻ വേണ്ടിട്ടാക്കുന്നല്ലേ ഓക്കേ ഓക്കെ ശരി
അതെ